എന്താ പുറപാട്
എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ
ഓ മഴൊക്കെ ഇപ്പൊ അങ്ങനെ മഴ നേരത്തെ കുറച്ചൊക്കെ ഒരു വെയിലുണ്ടായി പ്പതാ മഴ പിന്നിം തുടങ്ങി.
ആഹ് ഹഹ് ആഹ് ആഹ് ആ മഴയത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മഴയത്താണ് കൂടുതല്. അസുഖങ്ങളും രോഗങ്ങളും പടരുന്നത്.
ഉം ഉം എന്താ ചെയ്യാ ഒന്നും പറയാൻ പറ്റ കാരണം മഴ നല്ല മഴേണ് നമ്മൾ വിചാരിച്ചമാതിരല്ല. ശക്തമായ മഴാണ് ഇവിടെക്കെ ഉള്ളത്. അവിടൊക്കെ ഇങ്ങനെ മഴ നല്ല ശക്തായിട്ടുണ്ടോ?
ആ ഇവിടെ നല്ല ശക്തമായ മഴയാണ്. ഇപ്പൊ ഒന്ന് തോർന്നു നിൽക്കയാണ്. ഈ മഴയത്ത് നമ്മള് സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക്. നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യത കൂടുതലാ. ആ പൊതുവെ ഒരുപാട് ജനങ്ങൾ. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ.
ഉം ഉം ഉം ഉം
പിന്നെ ഈ മഴ കാരണം നമുക്ക് യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്.
ആഹ് ഇവിടെപ്പം ആ യാത്ര ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോ ഞാൻ നിക്കുന്ന സ്ഥലം നല്ലൊരു. ഏഹ സ്ഥലം തന്നെയാണ് കാരണം ഇവിടെ മല ഉണ്ട് പിന്നെ നല്ലൊരു ഏ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഏ മിനി ഊട്ടിന്ന് പറിം കേട്ടക്കണന്ന്റിയില്ല മിനി ഊട്ടി. അപ്പ അതിന്റെ അടുത്താണ് നമ്മളുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ മല ഇങ്ങനെ കാണാ നല്ല കോടണ്ട് രാവിലെയൊക്കെ മഴ പെയ്താല്. നല്ല രസണ് രാവിലെന്നല്ല അപ്പോ ഉച്ചക്ക് പൈതാലും വൈന്നാരം പൈ താലൊക്കെ. കോടണ്ടാവും നല്ല കോടണ്ടാവും ഞാനിപ്പോ. അ പുറത്ത്ന്ന്. ഒരാൾക്ക് വരുമ്പോ നല്ല രസേകാരം നല്ലൊരു അനുഭവേക്കാരം ഒരു മിനിഉടി പറഞ്ഞ കുറച്ച് അത്യാവശം മലപ്പുറത്ത് അത്യാവശ്യം അറിയപ്പെട്ട സ്ഥലമാണ്.
ആ ഹാ ഹാ ഹ നമ്മുടെ നാട് ആലപ്പുഴ ജില്ലയിലാണ്.
ആലപ്പുഴ ആ നല്ല ലോങ്ങാണ്. കാണോന്ന് അറിയില്ല മീനി ഊട്ടി ആലപ്പുയിയില് കൊറെ കാണണ്ട്. അത്രൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. മലപ്പുറത്ത് അങ്ങനെ അറിയപ്പെട്ട സ്ഥലങ്ങളായിട്ട് കുറച്ച് അറിയപ്പെട്ട ഉണ്ടാവുള്ളു പിന്നെപ്പ എന്താ.
വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങെളെന്താ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട്. നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ജോലിക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ.
ഉം ഉം ഉം വെള്ളം കേരോ
ഉം ഏ
വള്ളം കോറിയോ വീട്ടക്ക്.
ഓ വെള്ളം ആ എത്തിട്ടില്ല. എത്താതിരിക്കട്ടെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ വരെ എത്താറുണ്ട്.
ആ ഇന്റതും അങ്ങനത്തന്നെ ഇന്റതും. പാടത്തല്ല പക്ഷെ പാടത്ത് കുറച്ച് ഇപ്പറത്തേക്ക് പോന്നാൽ ന്റെ വീടാണ് പക്ഷെ. ഇല്ല വീട്ടക്ക് തരെ എത്തിട്ടില്ല ഏ അപ്പൊ എടുത്തുള്ള വീടുകളിലൊക്കെ രണ്ട വീട അപ്പുറത്തേക്കൊക്കെ എത്തിണ് ഞങ്ങൾത് കുറച്ചൊരു കയറ്റത്തിലാണ്. കുറച്ചൊ ഉയരത്തിലാണ് ഉള്ളത്. ഓ അതുകൊണ്ട് ഇതുവരെ അങ്ങോട്ട് എത്തിട്ടില്ല പരിസരത്തക്ക ഇങ്ങനെ എത്തിനി ഇപ്പോ വേൻ വള്ളം കയറണ നാടാണ് നമ്മൾത് പെട്ടെന്ന് വള്ളം വലിയ ശോ എന്താണ് പാടത്താണ്. അപ്പൊ നല്ല വിശാല ഒരു പോയി തൊക്കെ ആയിറ്റ് പെട്ടന്ന്. കേരും നല്ല മഴ പെയ്താല്, ഇവിടെ ഇപ്പ താ നല്ല മഴ പെയ്യ്ണ്ട്.
ആഹ് ഹാ ആ ആഹ്
ഇവിടെ നല്ല മഴണ്ട് ബാഗ്രൗണ്ടില് ഒച്ചയുണ്ടോന്നറിയില്ല ഇവിടെ നല്ല മഴയാനിപ്പോ ആ ആ ഇവിടെ ഇപ്പ കറണ്ട് പോയാ ഇനി എപ്പളാ വരാന്നൊന്നും പറയാൻ പറ്റില്ല ഏവു ബുദ്ധിമുട്ടാണ്
ആ നമുക്ക് രാവിലെ മുതലേ പവർ കട്ടിംഗ് ആരുന്നു കട്ടിംങ്ങെന്ന് പറഞ്ഞാ മറ്റേ ന നമ്മുടെ ഏ ഇലസിറ്റി വര വക ടച്ചിങ്ങ് വെട്ടുണ്ടായിരുന്ന്
ആ
ആ അപ്പ അത് കാരണം ഉച്ചവരെയും കറണ്ട് ഇല്ലാരുന്നു
ആ വെറുതെ അല്ല വൈഫൈക്ക് ഒന്നു ആ ഇപ്പ കറണ്ട് ഇല്ലെങ്കി നമ്മ വൈഫൈക്ക് സ്പീഡ് കാര്യങ്ങളൊക്കെ ഇൻവെർട്ടർ വേണോല്ലോ
ആ ഹ ഹ
ഇവിടെപ്പോ കറണ്ട് പോയ വൈഫൈ കിട്ടല്ണ്ട് അവിടൊക്കെ എങ്ങനെ കിട്ടലുണ്ടോ?
നമ്മക്ക് ഞാൻ മൊബൈലിലായോണ്ട് ഡേറ്റ ചെയ്യും നമ്മക്ക് ഇൻവർ അപ്പോ അങ്ങനൊള്ള കാര്യങ്ങളൊളളരു ഇതല്ല
ആ വൈഫൈ കറണ്ട് പോയാലും വൈഫൈ കിട്ടുന്നുണ്ടോ
ഇവിടെ കിട്ടൂല ഇവിടെ ചെലോടത്ത് കിട്ടും ഇവിടെ ഇപ്പ അങ്ങനെ കിട്ടണില്ല വൈഫൈ ഏ വൈഫൈ ഉള്ള നല്ലൊരു ഉപകാരമാണ് പക്ഷെ എന്ത് ചെയ്യാം കറന്റ് പോയാ പിന്നെ ഇൻവർട്ടറ് ആ ആദ്യം വെച്ചൂല്ല നമ്മള് അതിനുള്ള സെറ്റിംഗ്സ് ഓ അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം
ഉം
കറണ്ട് ള്ള മാതിരി അല്ലല്ലോ കറണ്ട് ഇല്ലാത്തപ്പോ അപ്പോ അതിന് വല്യ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് പിന്നപ്പ എന്താ?
ജീവിതത്തില് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരാ ഭാരൃയുമായി മാറിയേക്കാണ്
ഓ അത് അവപാതമാണെങ്കി കറക്റ്റാണ്
ഉം ഉം ഉം ഉം ഇപ്പ എന്തിനും ഏതിനും കറണ്ട് ഇല്ലെങ്കിലി ഒരു കാര്യവും നടക്കത്തില്ല
ഉം ഇത് ചെയ്യേണ്ടിരുന്ന ഇനിയിപ്പം നമ്മള് അയക്കണ്ടാലോ? ഗൾഫിലൊക്കെ ഇപ്പോ എന്താണ് എത്താത്തോണ്ടാണ് കറ്ണ്ട് പോലും വെള്ളപ്പൊക്കംണ്ടയാൽ ഓ കേറ്റി വയ്ക്കൂല പക്ഷെ ഇവിടെ ഒരു ചെറിയ എന്തെങ്കിലും വെളളപ്പൊക്കം വരാൻ ചാൻസിണ്ട് സാധ്യത ഇണ്ട് വന്നാ തന്നെ കേറ്റിവയ്ക്കും അറിയില്ല അനോത്തിരി ഏ നല്ല തീരുമാനം ആയേ ഒള്ള് എന്നാലും നല്ല കാര്യങ്ങളിലൊക്കെ പിന്നെ ഇപ്പോ എന്താ പറയാനുള്ളത് നല്ല ഉറക്കം വരുണ്ട്
ആഹ ഹ ഹ മഴയൊക്കെ ആയത് കൊണ്ടാവണം
ഉം നല്ല മഴ നല്ല ഉറക്കം കിട്ടും നല്ല ചോറ് കഴിച്ച നല്ലൊരു ബിരിയാണി മന്തിയൊക്കെ കഴിച്ചാ പിന്നെ നോക്കണ്ടാ പിന്നെ മഗ്രിബിന നീച്ചുള്ളു
ആ ഹ ഹ ആഹ ആ
നിങ്ങളിപ്പോ ആലപ്പുഴ കറക്റ്റ് എവിടെയാ വരണത്
ആലപ്പുഴ ചാരുമൂട് എന്ന പ്രദേശത്തായിട്ട് വരും
കായംകുളം ഭാഗത്താ
ആ ആഹ
ഉം അങ്ങനെ അറി അറിയൊന്നുല്ല ആറാട്ട് പുഴ ഭാഗത്തൊക്കെ
ആഹ് അതൊക്കെ നമ്മളെ ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് ആ ആ സ്ഥലോക്കെ മ് ഹ് ഹ് ഉം പിന്നെ വേറെന്താ വിശേഷം
വേറെ ഇങ്ങനെ പോണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ നല്ലൊര് ഉറക്കത്തില് ഇങ്ങനെ പെട്ടോന്നൊരു സംശയം അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഒര് മന്തപ്പ് ഏഹ്
ആഹ് ആഹ് ആഹ് ഹഹ് ആഹ്
ഇപ്പൊ പഠിക്കുകയാണോ അല്ല ജോലി എന്തോ ഉണ്ടോ
ഞാന് പി ജിക്ക് പഠിക്കുവാണ് അപ്പൊ ഇന്നിപ്പോ ലീവ് ആണ് ഇപ്പോ ക്ലാസ്ഒന്നുംല്ല കാര്യങ്ങളൊന്നുംല്ല. മറ്റേത് നിങ്ങക്ക് നാല്പ്പത് വയസാന്നാ പറഞ്ഞേ
രാത്രി.
നിങ്ങക്ക് എത്ര നിങ്ങക്ക് എന്തരു പരിപാടി
നമുക്ക് പെയിന്റിംഗ് ആണ് പരുപടി.
പെന്റിങ്ങോ ആഹ്, ആഹ് ഓർമണ്ട്, ഓർമണ്ട് ഓക്കെ ഓക്കേ. ഒ അ ആ പെയിന്റ് അ ഇന്ന് ഇണ്ടാവുലല്ലേ?
ഇന്നില്ല ഇന്ന് മഴ ആയത് കൊണ്ടേ ഉം ഉം
ഉ മഴത്ത് പെയിന്റിങ് ആ നടക്കൂലല്ലേ ഉള്ളിലൊക്കെ പെയിന്റ് അടിക്കാനുള്ള അടിച്ചൂടേ?
ഉള്ളിലെ പണി അവിടെ നമ്മള് ചെയ്യുന്ന സൈറ്റില് കുറച്ച് പണി പെൻഡിങ് ഉണ്ട് നമ്മുടെയല്ല.
ഉം
പ്ലംബിംഗ് മാരുടെയും പണി പെന്റിങ് ഉള്ളത് കൊണ്ട് നമ്മള് ഫിനിഷിംഗ് വർക്കാണ് നമ്മൾ ചെയ്യുന്ന ഫി ർക്ക് നമ്മള് നല്ല എമൗണ്ടിന്റെക്കെയുള്ള വർക്കുകളായി എടുത്ത് ചെയ്യുന്ന.
ഓ ഒ ഒ ഒ
അപ്പൊ ഇതിപ്പോ അത് നമ്മുടെ പണിയല്ല നമ്മുടെ ഒരു കൂട്ടുകാരന്റെ പണിയാണ് നമ്മള് വിളിച്ചപ്പം പോയതാണ് നമ്മൾക്ക് പണില് അടുത്ത മാസമേ തുടങ്ങത്തുള്ളൂ. ഓണം ത്തോടെ ആഹ് ആഹ് അടുപ്പിച്ച് നമുക്ക് ഒരെണ്ണം തുടങ്ങാനുള്ളൂ
അപ്പം നമ്മള് അത് കാരണം നമുക്ക് പണി ഇച്ചിരി പെന്റിങ്ങി നിക്കാണ്
ഉം ഉം ഉം ഉം
ഉം ഹും വേറെന്താ വിശേഷം
വേറെപ്പ ഇതാ ഞാൻ നല്ല ഉറക്കിലേക്ക് ഇങ്ങനെ വീണ് കൊണ്ടിരിക്കുണ്. ഞാൻ കിടന്നിട്ടാണ് വിളിക്കുന്നത് അപ്പോ ക പറയണം കാരണംഎല്ലാം മിസ് ആയ പിന്നെ ഇങ്ങ് വെറുതാവും നമ്മ ടൈം ഈ ടൈം ഒക്കെയേ
ആ വെറുതെ ടൈം കളയണ്ട.
ഉം എന്തെങ്കിലും ഒക്കെ ഒന്ന് രണ്ടും പറഞ്ഞിരിക്കാലോ നല്ല മ ങ്ങണ്ട് നല്ല ഉറക്കോ വരുണ്ട് എന്താനാവോ
ആഹഉച്ചയ്ക്ക് എന്താ ഫുഡ് കഴിച്ചേ?
ഫുഡ് സാദാച്ചോറും മീനും
ആഹ് ഹാ ആഹ ഹാ് ഹാ് ഉം മന്തി അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പോയിട്ടില്ല?
ഈ പോക്കണ്ട് എനിക്കങ്ങനെ വല്യ ഇഷ്ടല്ല ഈ ഹോട്ടലന്ന് അപ്പൊ ഓട്ട ചിലർക്ക നല്ലത ചിലർക്ക് മന്തി ലവേഴ്‌സാണ്പ്പൊ കൂടുതലുള്ളത്. അപ്പൊ ആഹ് പട്ടെ നമുക്ക് ഇന്നിപ്പോ അങ്ങന ഒന്നുമല്ല നമുക്ക് വെള്ളിയാഴ്ച സ്പെഷ്യൽ ഉണ്ടാവും
ഉം ഉം ഉം ഉം
എന്താ എന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ അവിടെക്കെ എന്തേയ്ന് ഫുഡ്.
നമ്മ സാദാ ചോറ് മീൻകറി. തോരൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങനെരിക്കന്ന് നമ്മൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഹോട്ടൽ ഫുഡ് വലിയ താല്പര്യം കുറവുള്ള
താൽപ്പ ആ
ആഹ് വ്യക്തിയാണ് പല സമയങ്ങളിൽ മാത്രം ഒന്ന് തോന്നും അപ്പൊ നമുക്ക് ഇവടെ ഇവിടെ ഇവിടങ്ങളിൽ നൂറ് രൂപയ്ക്ക് വരെ മന്തി കിട്ടും. ന്നവ്ടെ അതൊക്കെണ്ടോ?
നമ്മളിവിടെ അങ്ങനെ പറഞ്ഞ സാധാച്ചോറാണെ പിന്നിപ്പെന്താ ഉച്ചക്ക് ഊണും കൂട്ടാനും കറികളും നിർബന്ധാ ഈ ഉച്ചക്ക് കഴിഞ്ഞ പിന്നെ വൈന്നേരം എന്തേലും, ചായയും കടിയും. രാത്രി പിന്നെ സാധാ ചോറ്, ആ ഉച്ചക്കത്തെ ചോറും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാവും പിന്നെ എടയ്ക്ക് പോറട്ട ഇ ഇടക്ക് എന്തെങ്ങനൊക്കെ അമ്മാന്റെ വക, ഒന്നും പറയാൻ പറ്റൂല.
ആഹ് ആഹ് മം
പിന്നെപ്പ എത്താ അപ്പോങ്ങനെ ഒക്കെയാണെ നമ്മളെ കാര്യങ്ങളപ്പ നമ്മള് ഏ ഒരുപാട് മുന്നോട്ട് പോവാണ്ട് നല്ല ഒറക്കം വരുണ്ട് ഞാനും
ആ, ന്നാൽ പിന്നെ നമ്ക്ക് പിന്നെ കാണുമ്പോ സംസാരിക്കാം.
കാണുമ്പ സംസാരിക്കാം, എന്നാ ശരി ന്നാ
ഓക്കെ ആയിക്കോട്ടെ